ഹലോ കേക്കാണ്ടോ
ആഹ് കേക്കുന്നുണ്ട്
അവിടെന്ന് മഴൊക്കെ ഇണ്ടായിരുന്നോ
മഴ കൊറവാണ് ഇവടെ
ഇവടെ നല്ല മഴയായിരുന്നു ഉച്ചക്ക് കറണ്ട് പോയിട്ട് വെള്ളൊന്നും ഇണ്ടായിരുന്നില്ല കറണ്ട് വന്ന് ഇപ്പൊ മോട്ടർ അടിച്ച് ടാങ്കി ഫുള്ളാക്കി മറ്റേ നമ്മുക്കീവിടെ ജനസംഖ്യ കൂടുതലായോണ്ട് വേം വെള്ളം കഴിയും
ആഹ്
ഇവടെ കൂട്ടുകുടുംബാണേ അപ്പം വേം വള്ളം കഴിയും ചെയ്യും
ആഹ് അയ് ശെരി ഞാനിവിടെ വേറെ വീട്ടിലാ താമസം
അപ്പ പിന്നെ കൊഴപ്പല്ല കുട്ടികളൊക്കെ സ്കൂള് വിട്ട് വന്നിട്ട് വന്നോ
ഓഹ് വന്നു
ഓര് ഓര് ചായൊക്കെ കൊടുത്തോ ഇന്നട്ട്
ഓഹ് ചായ കുടിച്ചു അവര് കളിക്കാപോയി ഞാനിവടെ കെടക്കാണ്
ആഹ് എന്താണ് എവ്ട്ക്ക് പൊർത്ത്ക്കോ അതോ
ആഹ് ഓല് ഇവടെ അട്ത്തന്നെ ഇവടെ അടുത്തൊരു ഗ്രൗണ്ട് ഇണ്ട് ചെ
ആഹ് ആഹ് മഴാ ആയത് ശ്രദ്ധിക്കോണ്ടു
ആഹ് ഇല്ല അങ്ങൻത്തെ കൊഴ കൊഴപ്പങ്ങളൊന്നുല്ല പിന്നെ അങ്ങനെ മഴ ഇന്ന് പെയ്തിട്ടില്ല ഒന്ന്
അഓണ്ട് കൊഴപ്പല്ല ഇവടെ ഒന്ന് പെയ്യും ഒന്ന് നീക്കും ഒന്ന്
ആഹ് ഇല്ല ഇല്ല നല്ലോണം പെയ്തിട്ടില്ല മഴ
ഇന്ന് ഉച്ചയ്ക്ക് എന്തേരുന്നു ചോറിന് കൂട്ടാനൊക്കെ
ഇന്ന് മീൻ പൊരിച്ചത് പിന്നെ കറി മത്തി ഇപ്പം മീനും കിട്ടാനില്ല മത്തി ബത്തല് അപ്പം ബത്തല് കൊറച്ച് പണിയാണല്ലോ മുറിക്കാന്
ഏ എന്താണ് നല്ല റൈറ്റും ആണ് നല്ല വെല കൂട്ടീക്ക്ണ്
ഉം
ഇന്ന്പ്പോ മീൻകാരൻ വന്നപ്പോ എന്നും ഓൻ്റട്ത്ത് അഞ്ചാറ് ടൈപ്പ് മീനോള്ണ്ടാവും നമുക്ക്ങ്ങനെ എല്ലാം വാങ്ങാൻ തോന്നും ഇന്ന് ഒറ്റ ഒ ഒരു ടൈപ്പ് മീന് അതാണെങ്കിലോ ഇവട്ത്തെ ചെക്കന്മാർക്കൊന്നും പറ്റൂല്ല ഇപ്പ ഇന്ന് ഉമ്മആകെ വാങ്ങിയത് മൂന്ന് മീനാ വെൽത് നോക്കീട്ട് അതീന്ന് അതും നാലഞ്ചാറ് കഷ്ണം വാക്കിയാണ് ഇവടെ ഉമ്മ ആഹ് നാടൻ മത്തി യേക്കാരം
ആഹ്
അയില് പഞ്ഞീന് ഇണ്ടോ
ആഹ് ഇണ്ട്
അങ്ങൻത്തെ മത്തില് മുള്ളും കൂടുതലേയ്ക്കാരം
ആഹ് പഷേ രസല്ലേ
ഇപ്പ പാറ്റ്ണ സമയല്ലെ ഒന്നെങ്കി ല് അത് പഴകിയ മീനേയ്ക്കാരം ഇങ്ങള് ഇന്നലെ വാങ്ങിയ മീനോ ഇന്ന് വാങ്ങിയ മീനോ
ഇന്ന്
ഇഞ്ഞിപ്പോ ഞ്ഞമ്മള് ഇന്ന് വാങ്ങിട്ട് മീനൊക്കെ വാക്കിയിണ്ടെങ്കില് ഇങ്ങള് ഫ്രിഡ്ജ്ക്കങ്ങനെ കേറ്റി വെക്കാ ചെയ്യാ
ഇല്ല ബാക്കിയുണ്ടാവൂല കഴിക്കാന്
ഞങ്ങൾടെ ബാക്കിയിണ്ടങ്കിലെ അപ്പ ഞ്ഞമ്മക്കീ മീന് ച്ചെ ബാക്കിയിണ്ട പിറ്റേസത്തെ ചെലപ്പൊര് ചീഞ്ഞ സ്മെല്ലൊക്കെ വരൊല്ലോ ഞ്ഞമ്മളീ ആക്കി വെക്ക്ണ പാത്രത്തില് അതേ അളവിലെ ന്നെ വള്ളാക്കിയിട്ട് കട്ടാക്കി വെക്കാ ചെയ്യാ അപ്പൊ നമ്മക്ക് ഫ്രഷ് മീൻ പോലെ കിട്ടും
അങ്ങനെ ചെയ്യല്ണ്ട്
അതാ എർച്ചിയൊക്കെ അങ്ങൻ തന്നെ ഞ്ഞങ്ങള് ചെയ്യല് ഇപ്പ ഇപ്പൊ ഫ്രിഡ്ജ് നമുക്ക് പണി ഇത് ഇപ്പൊ കറണ്ടൊക്കെ പോയി കഴിഞ്ഞാല്
ആഹ്
കട്ട ആവുമ്പോ അലി അ അലിയാൻ ടൈം ഇട്ക്കൊല്ലോ
ആഹ് ടൈം ഇട്ക്കും
അപ്പൊ ഇങ്ങള് ഉപ്പേരി ഒന്നും ഉണ്ടാക്കൂല
എങ്ങനെ ഉപ്പേരി ഉണ്ടാക്കല് കൊറവാണ് ചെലപ്പോ പയറോ അല്ലെങ്കില് വെണ്ടയോ അങ്ങനെ എന്തെങ്കിലൊക്കെ ഉണ്ടാവും
ഇന്റെ വീട്ടില് അങ്ങനേണ് ഉപ്പേരി തിന്ന് ശീലം ഇല്ല എനിക്ക് ഇവിടെ വന്നപ്പ പിന്നെ എല്ലാ ഉപ്പേരിം തിന്നും
ആഹ് അപ്പ പിന്നെ അങ്ങനെ എനിക്ക് തോന്നുമ്പോ ഡയറ്റാ
അത് അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല നമ്മൾ ഡയറ്റ് മാത്രം ഇടുത്തിട്ട് കാര്യമില്ല കൂടെ നമ്മള് എന്താ കാട്ടണ്ടി വർ കോട്ടും ചെയ്യണം
വർക്ക്ഔട്ട് ചെയ്യണല്ലേ
ഉം വർക്കൗട്ട് മിൻ എന്താണ് മടിച്ച് അതല്ലേ പറഞ്ഞ് ഇങ്ങളോട് ഞ്ഞാൻ നേറത്തെ ഇക്ക് മടിയായിട്ട് ഇക്കറിയ എന്താ എന്താ കാട്ടാ പാട്ട് വെക്കും നല്ലം തുള്ള്ണ പാട്ടും വെക്കാ നമുക്ക് വയ്ക്ക്ണ പോലെ ഡാൻസ് കളിക്കാ ഡാൻസ്ന്ന് പറഞ്ഞാ നമ്മളെ ബോഡിയിലെ എല്ലാ ഭാഗ ക്ക ഒരുപോലെ എത്തും വർക്ക ഔട്ട് ചെയ്യുമ്പോ നമുക്ക് ഓരോ ഭാഗത്തും ഓരോ വർക്കഔട്ടുണ്ട് വയർ കുറയാനുള്ള വർക്ക്‌ ഔട്ട്‌ വയറിനു മാത്രം കിട്ടുന്ന വർക് ഔട്ട്‌ ഉണ്ട്‌,, കയ്യിന്നു കാലിന്! തുടയ്ക്ക് ഊരക്ക് ഓരോ സെക്ഷൻ സെക്ഷൻ ആയിക്കാരൻ യൂട്യൂബ് നോക്കണില്ല അപ്പ പ്ലേസ് സ്റ്റോറില് ആപ്പൾ ഉണ്ട് മുപ്പത് ദിവസത്തെ ചലഞ്ചിന്റെ ആപ്പുകൾ ഉണ്ട് അത് കൊറെ നമുക്ക് ചെയ്യാൻ പഴക്കൂല നമുക്ക് അങ്ങനെ പെട്ടെന്ന് വെക്കൂല കൊറക്ക നമുക്ക് ചെയ്യാൻ വ കുട്ടി ഞാനൊരു മാസംക്കെ ചെയ്തിരുന്നു ഒക്കെ ചെയ്യാൻ മാത്ര അത്രയാ ഒന്നുമല്ല എന്നാലേ നമ്മുക്ക് ചിലർ പറയും ഈ തടിക്കാത്തവക്കക്ക് ഉള് നല്ല കൊഴുപ്പുണ്ടാവന്ന് ശരിയാണ് ഞാൻ കൊറെ കാലത്ത് ചെയ്യുമ്പോ ഞമ്മുക്ക് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാലില് തൊട വേദന ആവാ നമുക്ക് നിസ്കരിക്കാൻ കുമ്പിട ടാനോ വെയ്ക്കൂല്ല
ആഹ് ആഹ്
നമ്മള് കൊറെ കാലത്ത് ചെയ്യുമ്പോൾ നമ്മള് എന്താണ് മസലൊക്കെ ഒന്ന് വേ ക ഒരു തരം വേദന ഉണ്ടാവും നല്ല സുഖമുള്ള വേദനയക്കാലാതം നമുക്ക് ചെയ്യാൻ തോന്നൂല
ആ അതെ യോഗ ക്ലാസ്സില് കുറച്ച് ജോയിൻ ചെയ്തിരുന്നു ഞാന്
യൂട്യൂബിൽ നോക്കിയിട്ടൊ അത അങ്ങനെ ഇൻസ്റ്റയിൽ ഇങ്ങനെ
ആ വാട്സആപ്പില ഒരു ഗ്രൂപ്പു ണ്ടായിരുന്നു അതിലൊരാഴ്ച അങ്ങനെ ഓരോ ആഴ്ചേൽ ഫ്രീ ക്ലാസ് ഉണ്ടാാവും അപ്പൊ ക്യാഷ് കൊടുത്തിട്ടൊന്നും കൂടാൻ കഴിയൂല അപ്പൊ പിന്നെ അതാകുമ്പോൾ നമ്മളെന്തായാലും കേറണ്ടേ ക്ലാസ്സിന് അതിന് എനിക്ക് ടൈമുണ്ടാവൂല ആ അപ്പൊ ഫ്രീ ആ ഫ്രീ ക്ലാസ് ആകുമ്പോ നമുക്ക് എ എപ്പോ വേണമെങ്കിലും ജോയിൻ ചെയ്യാം അത് റെക്കോർഡ് ക്ലാസ്സാവും അപ്പൊ ആ റെക്കോർഡ് ഇട്ട് ഇങ്ങനെ ചെയ്ത് നോക്കും അതിനെന്താ കൊറെ ചെയ്യും പിന്നെ കുറ
ഞമ്മക്കേച്ച ചടക്കും പിന്നെ കൂടെ ഒരാൾ കൂടി വേണം സപ്പോർട്ടിങ് ആയിട്ട്
ആ അല്ലെങ്കിൽ ഇവിടെ ഞങ്ങള അടുത്ത് അങ്ങനെ തൊടങ്ങണം എന്നൊക്കെ പറഞ്ഞു ജിമ്മില്ല എങ്ങനെ യോഗ ക്ലാസ് മാത്രമായിട്ട് തുടങ്ങാന്നൊക്കെ പറഞ്ഞൊരു ഹോമിയോഡോക്റ്റ് പക്ഷെ അതിന് പത്താളെങ്കിലും വേണംന്ന് പറഞ്ഞ് അത് പത്ത പത്താളൊന്നും ഇവിടെ വരാനില്ല ആരും അങ്ങോട്ട് പോകാനില്ല അല്ലെങ്കി അങ്ങനെ അങ്ങനെയൊക്കെ തുടങ്ങി നമ്മള് പോകുമ്പോ ഏഹ്
എല്ലാ ഭാഗത്തും ആണ്ങ്ങൾക്ക് ജിമ്മുള്ള മാതിരി ആണുങ്ങളെ ജിമ്മിന്റെ അപ്പുറത്ത് പെണ്ണുങ്ങക്ക് മാത്രമായിട്ട് ഒരു ഹാള് വരുന്നുണ്ടല്ലോ ഞങ്ങളെ ഈ ഭാഗത്തൊക്കെ ഉണ്ട് ഞങ്ങളുടെ മാളുണ്ട് മാളിന് മേലെ ബോയ്സിനില്ല ലേഡീസിന് മാത്രം രാവിലെയും എട്ട് മണി രാത്രി എട്ട് മണി വരെ പെ പെണ്ണ്ങ്ങളല്ലേ അപ്പൊ അധികം സമയമൊന്നും ഉണ്ടാവൂലല്ലോ മാസത്തില് അഞ്ഞൂറ് രൂപകൊടുത്താല് നമുക്ക് അഞ്ഞൂറ് പെണ്ണ്ങ്ങക്ക് അഞ്ഞൂറാ ആയിരാ എന്താ തോന്ന്ന്നുണ്ട് ഇൻ്റേ അയൽവാസിതാത്താരൊക്കെ പോയീന് ഇൻ്റേമ്മാക്ക് പോവാൻ മടിയാട്ടോ
ആഹ്
ഏജ്ഡ് ആൾക്കൊക്കെ ഭയങ്കര മടിയിട്ടാണ് ഇവല് ഇങ്ങനെ എന്റെ മൂത്തമ്മിം ഇമ്മിം രാവിലെ നടക്കാൻ പോകും ഒരാഴ്ചൊക്കെ നടക്കും പക്ഷെന്റെ മൂത്തമ്മ പറഞ്ഞാല് ഡുണ്ടുമണിയാണ് ഉറുണ്ട തടിയാണ് ഒരീസം നടന്നാ പിറ്റേ സ്ക്ക് ഭാരൊന്ന് കൊറയും. അങ്ങത്തെ ശരീരാണ് നമ്മൾ ചെയ്തേനന്സരിച്ച് അപ്പാണ് കൊറയും പിന്നെ കൂടും.
ആഹ്
നിർത്തിയാ കൂടും അങ്ങൻത്തെ ശരീരള്ളോരും ണ്ടല്ലോ.
ആഹ് നടക്കാനൊന്നും രാവിലെ ഒന്നും നടക്കാൻ ടൈമ് ണ്ടാവൂല്ല.
അത് പിന്നെ കുട്ട്യോള് മൂന്നാള് ഇള്ളെ അല്ലേ നാലാള് ഇള്ളെ അല്ലേ. അയ്റ്റേള് പർഞ്ഞയ്ക്കുമ്പോ ത്ത്യേനെ ഇങ്ങള് ഇങ്ങള് വയിക്കായിറ്റ്ണ്ടാവും.
ആഹ് അതന്നെ.
അതിപ്പോ താല്പര്യള്ളോരെ വെച്ച്ക്കാണ്ട് ഗ്രൂപ്പ് ണ്ടാക്കി ട്ട്, ന്നട്ട് പോയാ മത്യല്ലോ.
അയിന് പത്താള് വേണംന്നാ പറഞ്ഞത് അപ്പൊ പത്താള്ല്ലാതെ ഡോക്റ്റ് വരൂല. ഡോക്റ്റ് ഇണ്ടെങ്കില് ഡോക്റ്റ് ഒക്കെ വന്നിട്ട് യോഗ ക്ലാസ് ഇട്ക്കാണെങ്കിൽ ഞമ്മളത് കേക്കൊല്ലോ. ഉം കവാണ്ട ഫീസ് കൊട്ക്കണ്ടാ.
അങ്ങനെ
ആഹ്
അപ്പ ഫ്രീ ആണല്ലോ അപ്പെല്ലാരും വര്വല്ലോ അങ്ങനേണെങ്കില്.
ഇല്ല വരാൻ ആളില്ല ആർക്കും താല്പര്യല്ല. രാവിലെ പോവണ്ടേ പത്ത് മണി ആവുമ്പം ഡോക്റ്റ് വരും. അപ്പൊ ആ ടൈമില് പോവ പോവണ്ട്യത് ഉള്ളതോണ്ടാവും. പെണ്ണാണ്.
ആഹ് പിന്നെന്താ മടി, ആണുങ്ങളാവുമ്പം നമ്മക്ക് പെണ്ണുങ്ങക്ക് വരാൻ മടി.
ആഹ് പിന്നെ കൊറേ ക്കെ യൂട്യൂബില് നോക്കിയിട്ടൊക്കെ ചെയ്യൂം.
ഉം ഉം ആഹ് യൂടൂബാണല്ലോ മെയ്ന്.
ആഹ്
ഞാൻ പറഞ്ഞ മാതിരി പേസ്റ്റോറില് കൊറേ ആപ്പേള്ണ്ട് നമുക്ക് വെയ്ക്ക്ണതാണ്. പിന്നെങ്ങക്ക് ചെയ്യാൻ മടിയാണെങ്കി എത്താ ഡീജേ ഡാൻസ് ആക്കിയാ മതി.
നല്ല വയറുണ്ട് അത് ഒന്നാമത് ഏഹ് ഇൻക്ക് സിസേറിയനാണ് നാലും.
ഉം നാലും ഉം.
ആഹ് അപ്പൊ കെട്ടാനൊന്നും പറ്റൂലല്ലോ. അങ്ങനെ വയറ് ചാടിയതാ.
ആഹ് ഇന്നാ വയറ് മാത്രം കൊറയ്ണ വർക്കൗറ്റ് ണ്ട്. ഇപ്പം പ്ലേസ്റ്റോറ്ല് തന്നെണ്ട്. പല പാല ആപ്പാള് ഒരാ ആപ്പാള് ചെല ആപ് പേള് നമ്മക്ക് കേറ്യാല് ഞമ് പൈസ കൊടുക്കണംന്ന് തോന്ന്ണ്ട്. കാരണം ഓരോ ഭാഗ ആഹ് ചെലത് ഫ്രീയ്ള്ളവുണ്ട്.
ഫ്രീ ഇള്ളത്ണ്ടോ?
ഇണ്ട് ഞാൻ ഫ്രീ ഇള്ളെനാ കേറ്ണത്. കൊറെ ആപ്പുകള് ഇണ്ട്. ഇക്ക് ഓർമ്മല്ല. പിന്നെ പ്പ് ഫോണിലില്ല. ഞാന് ഇക്കെടക്കൊര് ഹോ എന്താണ് ഫോൺ വൃത്തിയാക്കല്ണ്ട്. അ പ്പെല്ലാ ആപ്പു ആണ് ഒയിവാക്കും. ന്ന്ക്ക് തോന്നുമ്പോ ആദ്യക്കെന്നാണ്ട് കേറ്റും.
ആഹ്
അതൊന്ന് അത് യൂട്യൂബില് അടിച്ചൊടുത്താലൊക്കെ കൊറെ ഐഡിയാസ് കിട്ടു ഞമ്മക്ക്.
ആഹ് കിട്ടും പക്ഷെ മട്യാണ് ചെയ്യാന്.
മടി മാറി കിട്ട്യാല് നമ്മളെല്ലാരും സിം ബ്ലൂട്ടിയാവും. അള്ളോഹ് പിന്നെപ്പ ഈ തടീന്ന് പറയണതേ ഒര് പ്രശ്നൊന്നല്ല. അത്,
ചുരിദാറൊക്കെ ഇടും മ്പൊരു ഷെയ്പ്പിന്
അത്പ്പോ കണ്ണ് കാണുന്നോർക്ക് അറിയാലോ നാല് മക്കളെ സെയ്‌ത്ത് പെണ്ണാണ് സിസേ റിയനാണ് അപ്പൊ ഓട്ടോമാറ്റിക് ആൾക്ക് ബോഡി അങ്ങനെ ആവ്ണത് അതിപ്പോ നമ്മളെ കൊഴപ്പില്ല അത് പ്രകൃതിന്റെ പ്രശ്നാണ് ഇപ്പൊ ഓപ്രഷനൊന്നും വേണ്ടാച്ചു ട്ടാകെ പ്രസവം കെഴ്ഞ്ഞാ തന്നെ അങ്ങത്തെന്നേണ് പക്ഷെ പെണ്ണ്ങ്ങക്ക് പെണ്ണ്ങ്ങള് തന്നെ ശത്രു ആണ് അതാണ് പ്രശ്നം
ആഹ് അഹ് ശര്യാ ബോഡി ഷെ്മിങ് ആണ് ഇപ്പൊ മെയ്ന്
നല്ലണ്ട് ഇപ്പൊ മെലിഞ്ഞാ പെരീന്നൊന്നും തിന്നാൻ തെര്ലില്ലേ ചോയ്ക്കും പ്പ ഓര്ക്കറിയാം നമ്മള് തിന്ന്ക്കാണ്ട് കാണാത്തതാണ്ന്ന് ഞാൻ പറയും ആഹ് തിന്നാൻ തെര്ല്ലില്ല ഇതാവുമ്പോ ഞമ്മക്ക് പ്രശ്ന ഇല്ല ആൾക്കാരെ മുന്ന്ന്ന് തിന്നാനൊക്കെ ത്ത് നമുക്ക് തിന്ന് നടക്കാ തടിച്ചിട്ട് എന്താ കാര്യം അപ്പൊ തിന്നുമ്പളും പറയും ഇങ്ങ് തിന്നോ ഇജ്ജ് എവ്ട്ക്കാ തടിചച്ച് വെര്നത് ഇങ്ങനെ അപ്പളും ഞമ്മക്കത് കേക്കണം തടിച്ചാലും പ്രശ്നാണ് മെലിഞ്ഞാലും പ്രശ്നാണ് ഞാൻ ഒന്ന്പ്പൊ തടിച്ചീര്ന്നു പിന്നെ ഞാൻ അതേപോലെ കൊറയും ചെയ്യും ന്നാമ്മത് ഞാൻ ഉ ഉച്ചക്ക് നല്ലം കെട്ന്ന് ഒറങ്ങും ഈ ഒറക്കത്തിന്റെ പ്രശ്നയ്റ്റേ
ആഹ് ആഹ്
അമ്മള് ഓവറ് ഒറങ്ങാൻ പാടില്ല പറയൊല്ലൊ കാരണം ഇവടെ ഇപ്പ ടൈമിങ്ങ് പോവാനിക്ക് വേറെ വഴില്ല പ്പൊ അത് അത് കാരണം ഞാൻ കെട്ന്നാണ്ട് ഒറങ്ങും ഇപ്പൊ പിന്നെ കൊർച്ച് ഫ്രീ ആയാ ഒരീസം ഒരു മണിക്കൂറ് അല്ലെങ്ങെ ഒന്നര മണിക്കൂ ചെൽപ്പം തല ചായ്ച്ച് രണ്ട് മണിക് അലാറം വെച്ച്കാണ്ട് കെട്ക്കെ ചെയ്യ
ആഹ്
അപ്പ പിന്നെ ഞമ്മക്ക് കൊഴപ്പില്ല പക്ഷെ രാത്രി അപ്പം ഒ ഒറങ്ങിയില്ലെങ്കി നമുക്ക് രാത്രി ആവ്മ്പോത്തേക്ക്‌ തലവേദന ഇട്ക്കും പിന്നെ ആകെ ദേഷ്യം കൂടും ഭയങ്കര പ്രശ് നം വെരും അപ്പൊ അയ്നെക്കാട്ട്ലും നല്ലത് ഇതാ ഒരു മണിക്കൂ ഒരു മണി ക്കൂറ് ഒറങ്ങിയാല് ബാക്കി ഇള്ളവർക്കെങ്കിലും ആശ്വാസത്തില് മിണ്ടാതിരിക്കാല്ലോ
ആഹ് അതെന്നെ
ന്നാ ശരിട്ടോ
ആഹ് ഓക്കെ